ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കാം
ചായ കുടില്ലാം കഴിഞ്ഞാ ഉം ക്ലാസ് കയിഞ്ഞ് നേരത്തെ എത്തിയോ
നാലേകാല് ത്തും അല്ലെങ്കി ഇച്ചിരി വൈകി അഞ്ച് മണിയാവും ഇന്ന് അഞ്ച് മണിയായി ആഹ് മഴയൊക്കെ ഇണ്ടോ?
ഓ മഴേണ്ട് ഇപ്പൊ ചെറിയൊരു കുറവ് കാണുന്നുണ്ട് അവിടെയോ
ഇവിടെപ്പ മാറിക്കോ രാവിലത്തെ തൊട്ട് മഴയിണ്ടായോ
ഓ രാവിലെതൊട്ട്ണ്ട് ഇടക്ക് പോവും ഇടക്ക് വരും അങ്ങനെ
ആഹ് ഇവിടെ അങ്ങനെല്ലായിരുന്നു കൊറച്ച നേരം ഇണ്ടായി പിന്നെ ഇപ്പ കൊറെ നേരായിട്ടില്ല രാവിലെന്നും രാവിലെന്നും അധികം ഇണ്ടായില്ല
ഉം ഇവിടെ ഉച്ച മുതല് ഇപ്പം വരെ ഒരേ മഴയാ
ആഹ്
ഉം രാവിലെ കൊറച്ചൊരു കൊറവ്ണ്ടായത്
ആഹ് രാവിലെ ഇവിടെ ചെറുതായിട്ടുണ്ടായിനി അത്യാവശ്യം
ഏഹ്
അത്യാവശ്യത്തിന് ഇണ്ടായി പിന്നെ ഇണ്ടായില്ല കൊറച്ചരത്തെക്ക്
ഏഹ് ഇവിടെ നല്ല മഴക്കാറും ഇരിടും ഒക്കെ ആയിട്ട് മഴയായി നിക്കാ ഒരി സമയം ഉം ആഹ് കുടിച്ച്
മഴയുള്ളപ്പോ ചായ കുടിക്കാൻ നല്ല രസല്ലേ?
ഓ നല്ല സുഖല്ലേ? എന്തെങ്കിലും സ്നാക്സ് ഉണ്ടെങ്കില് പിന്നെ പറയേ വേണ്ടല്ലോ ഉം എന്താ സ്പെഷ്യല് ഇണ്ടാ? ഏഹ് ഉം ചായടി കഴിഞ്ഞോ?
ആഹ ചായക്കെ കുടിച്ചു
ഉം എല്ലാരും ഒന്നിച്ചു കുടിക്കുവാ?
ഏയ് ഇല്ല ഓരോത്തരും വര്നനുസരിച്ച്
ആഹ് ഏച്ചീം എല്ലാരും വന്നാ അമ്മേം അച്ചേം എല്ലാം വന്നാ
ആഹ് എല്ലാരും വന്നു
അങ്ങോട്ടെങ്ങനാ മഴ വന്നാല് വെള്ളം കൂടോ?
ഏയ് ഇല്ലില്ല ഇവടെ അങ്ങനെ വെള്ളം കേറൊന്നൂല്ല
ടൗണ് ഏരിയാ?
ടൗണ് അല്ല പക്ഷെ എന്നാലും വെള്ളം കേറൊന്നൂല്ല കനാലായിട്ടാ ചെറിയ ചെറിയ അപ്പൊ അതോണ്ട് വെല്ല്യ ആഹ് കനായ ഉ ള്ളു ട്ടൊ ഇപ്പ വെള്ളൊന്നൂല്ല
ഓ ഇപ്പിങ്ങനെ പണ്ടത്തെ പോലെ ഒറ്റ മഴയില്ലല്ലോലേ എടക്ക് മഴ വന്ന് എടക്ക് പോവാണ് അങ്ങനെ അല്ലേ? ആഹ് എൻ്റെ വീടിന്റെ ആഹ് എന്റെ വീടിന്റെ താഴെല് വയലും അണക്കെട്ടും ഒക്കെ
അപ്പൊ വെള്ളം കേറോ?
പിന്നെ നല്ല ഒരേ മഴയെങ്കില് അണക്കെട്ടില് മൊത്തം നെറയും വെള്ളം
അതിന് മാറി താമസിക്കാനുണ്ടോ?
ഏയ് അങ്ങത്തെ ബുദ്ധിമുട്ടില്ല തായലോട്ടം നമ്മടെ വീട് കൊറച്ച് മുകളിലായോണ്ട് പ്രശ്നൂല ഇതുവരെ ഒന്നും കൊയപ്പുണ്ടായിട്ടില്ല
ആഹ് ആഹ് ഇവടെ കൊറച്ച് ആഹ്
ഉം വെള്ളം കേറ്യാലും വഴി എവിടെങ്ങ് പോവാണെങ്കില് അതിലൂടെ പോകുന്നുണ്ടെങ്കിലുള്ള ബുദ്ധിമുട്ടേ ഉള്ളൂ അല്ലേ
ആഹ് ആഹ് ഇവിടെ കൊറച്ച് നീങ്ങീട്ട് ഒരു വല്യ ഇതുണ്ട് അവിടെയൊക്കെ അത്യാവശ്യം വെള്ളം കേറും ഒരു പൊഴയുണ്ട് ആഹ് അപ്പൊ അവിടെ അത്യാവശ്യം വെള്ളം കേറും അപ്പൊ പിന്നെ വണ്ടി ഒന്നും അങ്ങോടും ഇങ്ങോടും പോവില്ല തൊണ്ട് താവും അല്ലാതെ അല്ലാതെ മഴേനെ കൊണ്ട് പറഞ്ഞ പ്രശ്നൊന്നൂല
ഉം നമ്മക്കും വല്യേ പ്രശ്നൂല
പെയ്തോണ്ട് നിക്കാതെ പെയ്താലാണ് നെറയോ അവിടെ വല്യേ മഴ ഇണ്ടാവില്ലായിരിക്കും ആഹ് വല്യേ മഴയൊന്നും ഇല്ലാന്നല്ലേ പറഞ്ഞേ
ആഹ് അതും ഉണ്ടായിട്ടല്ലേ അല്ലെങ്കി ഇപ്പൊ വയനാടൊക്കെ മഴ ഇതാകുമ്പോ തന്നെ അവ്ടെ എന്തെല്ലു പ്രശ്നങ്ങൾണ്ടാവില്ലേ ആഹ്
മഴ കൊ കൊർ കൊറവല്ലേ ഈ ഈ പ്രാവശ്യംന്തായാലും അല്ലെങ്കിപ്പൊക്കെ മഴ തകർത്ത് പെയ്യേണ്ട സമയല്ലേ
ആഹ് ഇടക്കൊക്കെല്ലേ മഴ പെയ്യ് നല്ല മഴ പെയ്യുന്നല്ലോ ല്ലെങ്കി ചെറുതായിട്ടല്ലേള്ളു ആഹ്
അല്ലാതെ ക പെയ്യ്ണില്ലല്ലോ നിർത്താതെ പെയ്താലാണ്
ആഹ് പ്രശ്നള്ണ്ടാവ്ന്നെ
പക്ഷെ ഭയങ്കര തണുപ്പെക്കെണ്ട് മഴ പെയ്യുമ്പേ
ആഹ് തണുപ്പ്ണ്ട്
നല്ല തണുപ്പാ ആഹ് ചൂട്ന്റത്ണ്ട് പക്ഷെ ഭയങ്കര തണുപ്പാ
ആഹ് ഓ അവിടെ നല്ല തണുപ്പായിരിക്കുല്ലെ
ഉം സ്കൂളിന്നൊക്കെ സ് കോളേജിലൊക്കെ പോകുമ്പോ ഇച്ചിരി നഞ്ഞാലും പെട്ടെന്ന് തണുക്കും
ആഹ്
രാവിലെ കോളേജ് പോകുമ്പോ മഴിണ്ടാവും വൈകുന്നേരം കോളേജിന്ന് വരുമ്പഴും മഴണ്ടാവും
ആഹ് അത് നിർബന്ധവുന്നല്ലേ ഇവിടീം അങ്ങൻതന്നെ കുട്ട്യാള് സ്കൂള് വിട്ട് വര്ന്ന സമയം മഴയാ നല്ലെ
സമയത്താണ് നല്ല മഴ
ആഹ്
ഉച്ചക്കൊന്നും അങ്ങനെ ഇല്ല
ആഹ് ഹ പി ഇപ്പൊ കൊറേ ദിവസായി ഇവര് സ്കൂള് വിട്ട് വീട്ടിലെത്തലും മഴ അല്ല വീട്ട് എത്ത്ന്നേന്റെ മുന്നേ മഴ
ആഹ് അവടെ മഴാ കാരണം അവധിയൊക്കെ കിട്ടിയോ?
ഏഹ് രണ്ടു പ്രാശ്യം കിട്ടി
ആഹ്
പിന്നെ അങ്ങനെ കൂടുതലായിട്ട് മഴയില്ലല്ലോ
ആഹ്
കഴിഞ്ഞ വർഷം ലീ സമയത്ത് ഒരാഴ്ചയല്ലെ ലീവ്
ആഹ് ശെരി ശരിയാ നല്ല മഴല്ലാര്ന്നോ
ആഹ് മക്കൾക്ക് ഇപ്രാവശ്യം ആഹ് ഇനിയും വരൾച്ച വെരും ന്നല്ലെ പറയ്ന്ന്
ആഹ് അയ്നീ ഈ പ്രശം ഒട്ടും മഴ പെയ്തില്ലേനി
ഇല്ലേല്ല
ആഹ് ഇത്
മുൻ
നല്ല ചൂടായിരിക്കും അതൊണ്ട് പിന്നെ
ഉം മുന്നത്തെ കണക്കിന് കെണർലെല്ല വെള്ളംന്നെറയേണ്ട ടൈം വെള്ളുല്ല
ല്ലാത്തോന്ന
അ ആഹ് ഈ അവസ്ഥെങ്കില് വേനൽക്കാലം ഭയങ്കര ബുദ്ധിമുട്ടും
ഉം
അല്ലേ
ങ്
ഈ അവസ്ഥെക്ക് വേനൽക്കാലം വെള്ളുല്ലാണ്ട് ബുദ്ധിമുട്ട്ല്ലാണ്ടാവെടൊ
ഭയങ്കര ബുദ്ധിമുട്ടായിരിക്ക ഇപ്പ മഴ പെയ്യാണങ്കി കൊഴപ്പല്ല
ആഹ്
ഇപ്പിങ്ങനെ പെയ്തൊണ്ടിരിക്കണെ കൊഴപ്പല്ല ഇനിയിപ്പ നാളെ നാ ഇന്ന് എന്താ നല്ലമഴണ്ടാവുംന്നണ് തോന്നണ അങ്ങനെയാണ് പറഞ്ഞെട്ടത്
എ ഞാൻ നോക്കീനില്ല കാലാവസ്ഥയൊന്നും.
ആഹ്
ഉം
ഇന്നൊട്ട് നല്ല മഴയാന്ന പറഞ്ഞത്.
അതയോ
ഉം, പെയ്യോന്ന് അറീലട്ടോ.
ഇഹ് ഇഹ് അല്ലേ ഇ ഇപ്രാവശ്യം എന്താന്നറിയില്ല കാലാവസ്ഥാ നിരീക്ഷികർ പറയുന്ന പോലെ സംഭവിക്ക്ന്ന്ണ്ട്. ഇഹ്, എല്ലെങ്കിലവര് മഴ ആഹ്, അല്ലെങ്കിൽ പൊതുവേ അവര് നാളെ മഴയ ഇണ്ടാവന്ന് പറഞ്ഞ അന്ന് മഴയെ ഇണ്ടാവല്ല.
അത് ശെരിയാ മഴാന്ന് പറഞ്ഞ സാധനം പോലും വരില്ല അന്ന് വെയിലായിരിക്കും.
ആ പക്ഷെ ഇപ്രാ ആ പക്ഷെ ഇപ്രാശ്യം രണ്ട് മൂന്ന് പ്രാവശ്യം അവര് നല്ല മഴയുണ്ടാവന്ന് പറഞ്ഞ് പെയ്തിട്ട് കാണുന്നുണ്ട് ഇനി എങ്ങനെയെന്ന് അറിയില്ല.
ആഹ് ഇന്നും നാളെ മഴ ഇണ്ടാവുന്ന പർഞ്ഞെ. അറിയില്ല, മഴയുടെ കാര്യല്ലേ.
മ്
അതിന് ചെലപ്പ പെയ്യണ്ടാന്ന് പർഞ്ഞാലും ഇഹ്
ആഹ്, അങ്ങനെയുള്ളെ പെയ്യും. ണോ വെണ്ടയോന്നുള്ള ചിന്തയിലുള്ള മഴയ ഇപ്പൊ പെയ്യുന്നുള്ളത്.
ഓഹ്, ചെറിയ രീതിയിൽ പെയ്യനൊള്ളു നല്ല തകർത്തങ്ങ്ട് പെയ്യ്ണ്ല്ല.
ആഹ്, ഇല്ല.
ചെറിയ പേരിൽ പെയ്തിട്ട് അപ്പ തന്നെ പോവും ചെയ്യും.
ആഹ്, വെള്ളത്തിന്റെ പ്രശ്നം ഉണ്ടാവണ്ടോ?
ഇല്ല, ഇല്ല വെള്ളൊക്കെ ഇണ്ട്. ഇവിടെ അങ്ങനെ പ്രശ്നൊണ്ടാവാറില്ല വെള്ളത്തിന്. പിന്നെ, അപ്പൊർത്തു ഇപ്പൊർത്തുക്കെ ബുദ്ധിമുട്ടുണ്ട് മഴയില്ലെങ്കി വെള്ളത്തിനൊക്കെ.
ആഹ്
ഞങ്ങ്ക്ക് അങ്ങനെ ഇല്ല.
ആഹ് നമ്മക്ക് പിന്നെ ലാസ്റ്റ് ഒരു മാസത്തോളം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അന്നേരം ഒരു അത്യാവശ്യത്തിന് മാത്രം എങ്ങനെ ഉപയോഗിച്ചീന്ന് കൂടുതലായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത അങ്ങനെ, മൊത്തത്തില് പറ്റൂല ഇന്നാലും നമ്മളെ ഈ ഏരിയ മൊത്തം പാറയാ അതുകൊണ്ട്, തായല് വയൽക്കാരന്ന് പറഞ്ഞി ട്ട്കാര്യമില്ല. പക്ഷെ, വീടിന്റെ പറമ്പുള്ളത് ഇഹ് പാറന്റെ
ഇപ്പൊ വീട്ടിൽ വെള്ളം കൊണ്ട് തരുവോ ആരെങ്കിലും? ഇങ്ങനെ വണ്ടി
വെള്ളം ആ വണ്ടി ഇണ്ടാവൽണ്ട് പക്ഷെ, അങ്ങനെ ഒ അത്ര ഇത് കുടിക്കാനുള്ള ആവശ്യത്തിന് കൊർച്ച് ബുദ്ധിമുട്ടു.
ആഹ്
അത്ങ്ങനം കൊർച്ച് അങ്ങോട്ട് അപ്പൊർത്തെ വീട്ടിലാണ് കൊണ്ട് അങ്ങനെ പോവും.
ആഹ്, ഇബടന്ന് വെള്ളം എടുത്തുണ്ട വരണ ആൾക്കാര് ഞങ്ങള് എങ്ങോട്ടാ പോണ വന്നിട്ടൊന്നുല്ല. നേരത്തക്കെ വേറെ വീട്ടിലൊക്ക ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായി. അപ്പൊ ഒട്ടും വെള്ളണ്ടായില്ല, ഇവിടെ വന്നപ്പോ വെള്ളത്തിന് കൊഴപ്പൊന്നുല്ല.
ആഹ്, ഞാ പിന്നെ എനക്ക് പിന്നെ കൊഴൽക്കിണറാ. കുഴിച്ചത് വീടെടുക്കുമ്പോ, അതുകൊണ്ട് കുടിക്കാന് തറവാട്ടിന്ന് എടുക്കും.
ആഹ്
അല്ല, അവിടെ കൊർച്ച് ലാസ്റ്റ്ട്ട് ആഹ്, കൊറയുമ്പം അയിന്റെ തൊട്ടപ്പുറം വേറൊരു വീടെന്ന് അ വ്ടെ വറ്റാറില്ല. അതുകൊണ്ട് അവിട്ന്ന് എടുക്കും. അങ്ങത്തെ ഒരു ചെറിയതെ ഒള്ളും. പക്ഷെ, വേറെ ബുദ്ധിമുട്ടൊന്നില്ല. ഉം
കിണറൊക്കെ ന നറയോ
ആഹ് നന്നായി അറിയും.
ആഹ്
വയൽക്കരയായോണ്ട് അണക്കെട്ടുള്ളതോണ്ട് അണക്കെട്ടിൽ വെള്ളം കേറി അപ്പതോ കെണറ്റിലും വെള്ളം കേറും.
ആഹ്
ആഹ്
ആ ഇവടേം നെറയും കനാലോള്ളോണ്ട് പെട്ടെന്ന് കിണറൊക്കെ. മേലെ ഏറ്റവും മേളിലായിരിക്കും വെള്ളോക്കെ നമുക്ക് വേണങ്കി കൈകോണ്ടൊക്കെ എടുക്കാം.
ആഹ് ആ അത്പോലെ ആകും ഏകദേശം ഭൂമി ലെവലില് വെള്ളം ഉണ്ടാവും.
എഹ് ഇപ്പ എങ്ങനെണ്ട് വെള്ളം?
ആ ഇപ്പ കൊഴപ്പെല്ല.
മ് കൂടുന്ന്ണ്ട?
ആഹ് ഇപ്പ കൂടിട്ട്ണ്ടാവും നോക്കില്ല.
മഴ അങ്ങനെ കൂടുതൽ പെയ്തില്ലല്ലോ അതോണ്ട് ച്ച ആഹ്
ആഹ്
ഓരോ സമയം ഓരോ കാലാവസ്ഥയാല്ലേ.
ആഹ് അതെ അതെ ഇന്നിപ്പ ഇനി മഴയാണെ നാളെ നല്ല വെയിലായിര്ക്കും.
ആഹ് ഇപ്പ ജൂണ് മാസം പണ്ടെക്കെ ജൂണ് മാസം ചോയിച്ചാൽ ഒരേ മഴയല്ലേ ഇപ്
മ് ജൂണിൽ ഒട്ടും മഴ പെഴ്തില്ല. ഇപ്പ ജൂലൈ ആ ജൂലൈല്ലേ എന്നിട്ടും മഴയില്ല.
മ് ഇല്ല ഇപ്പ ഈ രണ്ട് മൂന്ന് ദിവസം കൊറച്ച് പെയ്ത് മഴ.
മ് ഇതൊക്കെ ചൂടാവുമ്പോ അനുഭവിക്കേണ്ടി വരും ഇതിനൊക്കെ.
ആഹ് അത് ശെരിയാ.
ച കഴിഞ്ഞ പ്രാവശ്യം തന്നെ എന്ത് ചൂടായിരുന്നു.
ആഹ്
ഈ പ്രാവിശ്യോ? അത്ര മഴ പോലും ഇല്ലല്ലോ, കഴിഞ്ഞ പ്രാവ്ശ്യം നല്ല ചൂടല്ലായിരുന്നോ.
ഇല്ലില്ല ആഹ് കയിഞ്ഞ പ്രാവശ്യം ഇന്നി മഴണ്ടെര്ന്നല്ലോ. ഉം ന്ന്ട്ട് അവസാനം ചൂടോണ്ട് നിക്കാൻ പറ്റിയില്ല, ആഹ്
ആഹ് ഭയങ്കര ആഹ്
ഈ അവസ്ഥ തന്നെ അടുത്ത വർഷം കൂടുതലുണ്ടാവാ. ആഹ് എല്ലാരും ഇണ്ടായിന് ചൂട്, ആ ചൂട് സമയം മെയ് മാ മെയ് മാസം നല്ല ചൂട് ഇണ്ടായിരുന്നു.
ആഹ്
ടേസിയൊക്കെ വാങ്ങിയത്.
ആഹ് എല്ലാരും
ആഹ്
മ്
പിന്നെ കൊർച്ച് അഞ്ച് മിനിറ്റ് കയിഞ്ഞിട്ട് വിളിക്കാം കേട്ടാ. ആഹ് ഓക്കെ ആഹ്